ഹലോ
ആഹ് എന്തെക്കെ വിശേഷം?
നല്ല വിശേഷ. സുഖല്ലേ?
ആഹ് സുഖായിട്ടിരിക്ക് ണ്
ഏഹ് ഭക്ഷണൊക്കെ ഒക്കെ ആഹ് അതെ യതെ വീട്ടിലാണ്. മക്കളൊക്കെ ആഹ് എല്ലാരുണ്ട് വീട്ട്ല് ഉമ്മ ണ്ട് ഉപ്പണ്ട് ര എഹ് ഇവര് അഞ്ച് മക്കളാണ് രണ്ടാ മൂന്ന് ആമക്കളും രണ്ടു പെമക്കളും
ആഹ് ആഹ് മഴെക്കെ ണ്ട വടെ?
ആഹ് മയണ്ട് ഇന്ന് ഇല്ല പൊതുവേ ഇന്ന് ഇന്നലെ ഇന്ന് രാവിലെ നല്ല മയണ്ടായിര്ന്നു. പിന്നെ ഇന്ന് പിന്നെ അയ്ൻ്റെ ശേഷം പിന്നെ മഴണ്ടായിട്ടില്ല. എന്ന വെയിലുല്ല അങ്ങനൊരു അവസ്ഥയിലാണ്.
ആഹ് മഴയില്ല വെയിലൂല്ല മൂടി കെട്ടീങ്ങാണ്ട് അങ്ങൻത്തെ കാലാവസ്ഥായിരിക്കുല്ലേ
ആഹ് തെ അവടൊക്കെങ്ങനെ?
ഇവടിം ഇന്ന ങ്ങൻ തെന്നായിരുന്നു. ഇന്നലിം മഴ കൊറവായിരുന്നു അത് അത് രണ്ടിസം മുന്നെക്കെ ന്ന നി നിന്ന് പെയ്യേര്ന്നു
ആഹ് ആഹ്
അയ്ന്റെ ടെക്ക് കാറ്റൊക്കടിച്ചീർന്നു കര്ന്റൊക്കെ പോയി ഒരു ദിവസത്തിന് നല്ല ശക്തിയിലൊക്കെ കാറ്റിട്ച്ചെ ഉം ഉം അങ്ങനെക്കെ ണ്ടായി.
മഴ പെയ്ത് കഴ്ഞ്ഞാ വെള്ളം കൂടോ?
വെള്ളന്ന് വീട്ക്ക് അങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നുല്ല വെള്ളം കേറ്ന്ന ബുദ്ധിമുട്ടുകളൊന്നുല്ല.
ഉം ഉം ചെലെ ഭാഗത്താളല്ലോം മഴ പെയ്ത് കഴിഞ്ഞ
ഉം വീടിനട്ത്ത് തോടും പോ തോടും പാടൊക്കെ വെര്ന്ന്ണ്ട് പക്ഷേ മ് വീട് കൊർച്ച് ഉയരത്തായതോണ്ട് വെള്ളം കേറുന്നൊരു ബുദ്ധിമുട്ടുകളൊന്നുല്ല.
ആഹ് ആഹ് ആഹ് കണറ്ലൊക്കെപ്പൊ ഇഷ്ടംപോലെ വെള്ളണ്ടാവോലോ ല്ലെ
പകുതിയോളം വെള്ളായി പിന്നെ കോയൽ കണറ്ണ്ട് പിന്നെ ലൈൻ വെള്ള ണ്ട് അപ്പൊ വേനൽക്കാലത്തൊക്കെ കിണറില് ലാസ് റ്റൊക്കാവുമ്പോ താന്ന് പോവും അപ്പോ നമ്മള് വീട്ടാശ്യത്തിന് ഉള്ളെട് ക്കുംമ്പണ്ടാവേല അപ്പോ നമ്മള് പാചകം ചെയ്യാൻ മാത്രേള്ളൂ കെണ റ് വെള്ളം യൂസെയ്യൊള്ളു ക്ലീനിങ്ങിനും മറ്റുള്ളതൊക്കെ കോയല് യൂസെയ്യും. പിന്നെ ലൈലി കൂടെ വള്ളം വെരാണെങ്കില് അപ്പൊ അത് യൂസ് യ്യും കൊയല് വെള്ളം യൂസെയ്യുമ്പോ നമ്മള് ബാത്റൂമിനൊക്കെ ചോവന്ന കളറ് വര്ന്ന കാരണം ഏഹ് അത്യാവശ്യം മാത്രേ യൂസെയ്യൊള്ളൂ
ആഹ് അങ്ങനൊരു പ്രശ്നം വര്ന്ന്ണ്ട്ല്ലേ ബാത്റൂമിന് അത് എല്ലാട്ത്തുണ്ട്ല്ലേ
ഉം അപ്പൊ കഴിണതും ആഹ് വർഷക്കാലത്ത് പിന്നെ ധാരാളം വെള്ളണ്ടാവുമ്പോ കെണറിലെ വെള്ളം തെന്നെ യൂസെയ്യും എഹ് വ വേനൽ ക്കാണ് ഇങ്ങൻത്തെ ബുദ്ധിമുട്ട് വരുമ്പോ കഴിണതും ഈ വെള്ളങ്ങളേനെ ഉപയോഗിക്കും തെകയാതെ വരുമ്പോൾ കുയല് യൂസെയ്യും.
ആഹ് കോയൽവെള്ളം അതേമാതിരിക്കെല്ല ഇവടെക്കെണ്ടങ്ങനെ വേനലായി കഴിഞ്ഞ ങ്ങൾ ഉപയോഗിക്കുമ്പോ എഹ് ചൊ ചൊമ ത് കളറ് മാറും പക്ഷെ അമ്മക്ക് ഫുഡ് ണ്ടാക്കാനൊന്നും ആ വെള്ളം പറ്റൂല.
പ ആഹ് അപ്പൊ വേറൊര് പ എഹ് ഫുഡൊ ണ്ടൊക്കെണ്ടാക്ക്യാലെക്കെ പെ ട്ടെന്ന് ഫുഡൊക്കെ ങ്ങനെ ആഹ് കേടു വരാനൊക്കെ സ ഉം ഇണ്ടാവല്ണ്ട്. പിന്നെ ആ ടൈമിലൊക്കെ വെള്ളം കുടിക്കുമ്പോത്തിന് ആ വെള്ളത്തിന് കട്ട്യൊക്കെ കൂടുതലായിരി പ്രത്യേകിച്ച് തിരിച്ചറിയാൻ പറ്റും കിണർ വെള്ളം യൂ സീതലുകൾക്ക് ഈ വെള്ളം യൂസ് ചെയ്യുമ്പള് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും
പിന്നെ അതൊരു ചൊയ വ്യത്യാസം ഉണ്ടാവല്ലോലെ കൊഴൽവെള്ളം
കോയൽ വെള്ളം അങ്ങനെ ഉണ്ടാവും
ആ ആ
രാത്രിക്ക് ഫുഡൊക്കെ റെഡിയായോ
ആ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് ഫുഡ്‌ ആ രാത്രിയൊക്കെ സ്പെഷ്യൽ ആയിട്ട് എന്തേലും ഒണ്ടോ ചപ്പാത്തിയോ
ഇല്ല അങ്ങനെ ചില ദിവസങ്ങളിൽ ഉണ്ടാക്കും അല്ല അത് രാത്രിക്കത്തെ ഫുഡ് ച പ്പാത്തി വേണം എന്നുള്ള അങ്ങനത്തെ ഒരു കൺസെപ്റ്റൊന്നുല്ല ഇന്ന് പിന്നെ പിള്ളേര്ക്കൊന്നും സ്കൂള് എന്തോന്നും ഇല്ലാത്ത കാരണം ഇന്ന് ചിക്കനൊക്കെ തന്നെ ഉച്ചയ്ക്ക്‌ ഉണ്ടായിരുന്നു ആ വിഭവം തന്നെയാണിന്ന് വൈകുന്നേരം ത്തിപ്പം അങ്ങനെ
ഓ ചിക്കന് അതാവുമ്പോ ഓൽക്ക്‌ പിന്നെ അങ്ങനെ കുട്ടികൾക്ക്‌ ആകുമ്പോ പിന്നെ അത് മതിയല്ലോ ചി ക്കനൊക്കെ പിന്നെ മീന് കിട്ടാന് ബുദ്ധിമുട്ടാണ് പ്പൊ ഈ മഴ ഇങ്ങനെ അടഞ്ഞ് മഴ പെയ്യല്ലോ അതുകൊണ്ട് മീ മീനും കിട്ടുന്നില്ല
കൂടായപ്പോ മീ മീനിന് ഇതിൽ പോകുന്ന മീനുകൾക്കൊക്കെ തന്നെ ചിക്കന്റെ വല വരുന്നുണ്ട് അപ്പ ഐല മത്തി ആ മത്തിക്കൊക്കെ മുന്നൂറിന്റെ മേലെ എന്തോദിലെ വരു പിന്നെ അയില ആണെ ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനൊക്കെ വരുന്നുണ്ട് ഇത് ഇവിടെ ഇതി കൂടൊക്കെ വരുമ്പാൾ വേലൊക്കെള്ള ആ
ആ ചെറിയ മീൻ ആണ് മത്തിയൊക്കെ അതിനൊക്കെയാണ് പ്പീ വില വരുന്നത് നല്ല വില വരുന്നത് അപ്പൊ ഇങ്ങനെ ആവുമ്പോ നമ്മ കൈയിലാറ ലാഭം ചിക്കനോ ബീഫോ ഒക്കെ വാങ്ങുന്നതാണ്
ആഹ് ഇപ്പത്തെ പിള്ളേർക്ക് പച്ചക്ക ആ പച്ചക്കറി അവര് കഴിക്കില്ല അപ്പ ഇങ്ങനത്തെ എന്തെലും അല്ലെങ്കില് വല്ല കിഴങ്ങ് പൊരിച്ചത് സോയാബീൻ അങ്ങനത്തൊക്കെയാണ് അവരെ ഫേവറേറ്റ് ഫുഡുകളായിട്ട് വരുന്നത്
എന്ന ആദ്യൊക്കെ നമ്മുക്കൊക്കെൽക്കറി അങ്ങനൊക്കെ ആയി കഴിഞ്ഞാ അത് മതി പച്ചക്കറികളൊക്കെ മതി
ആ എലക്കറി ഇഷ്ട്ടാ പക്ഷെ പച്ചക്കറി ഐറ്റംസ് കൂട്ടൂല്ല. പിന്നെ പച്ചക്കറി ഐറ്റംസ് കൂട്ടാൻ വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യും കാബേജ്, ക്യാരറ്റ്. അങ്ങൻത്തെതൊക്കെ ഇങ്ങനെ സാലഡ് പോലെ ആക്കി. കൊടുക്കും അങ്ങനാണെങ്കി അവര് കഴിക്കും വേവിച്ച്കാണ്ടാണെങ്കി കഴി ആഹ് പ് ചെൽനാരങ്ങ നീരും കുരുമൊളകും അങ്ങനെ. ക്കെ യൂസെയ്തിട്ട് കൊടുക്കും ആ അതല്ലെങ്കിൽ തൈര് ഉറ്റിച്ചങ്ങാണ്ട് അങ്ങനെയൊക്കെ ഒരു സാലഡ് പോലെ ആയി കൊടു ക്കാണെങ്കി അങ്ങനെ വെജിറ്റബിൾസ് കഴിക്കും അല്ലാത്തതൊക്കെ അവര് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്.
ആഹ്.
ഇപ്പൊ ചിക്കനും മട്ടനും ആയാ തന്നെ ഡെയിലി അങ്ങനെ ഇഷ്ട്ടല്ല ആ ഒരു ചൂടോട് കൂടി ചി ചെറിയ രീതിയിലേ കഴിക്കുള്ളൂ.
ആഹ് ആഹ് പിന്നെ ചിക്കനൊക്കെ പൊരിച്ചാലോള്ള വേറെ.
ആഹ് പൊര്ച്ചാലാണ് അവർക്ക് കൂടുതൽ ഇഷ് ട്ട കറിനേക്കാ ഇഷ്ട്ടം പൊരിച്ചതാണ് അത് പൊരിച്ചതുംപോലെ എല്ലില്ലാ ത്ത പീസേ ര് അവര് സെലക്ടറ്റെയ്യുള്ളു എല്ലുള്ളതൊന്നും അവര്ക്ക് പറ്റില്യ
റ്റൂല ലിവർ പറ്റൂല അയ്ന്റെ ആ അങ്ങൻത്തൊന്നും പ പാട്സും കാര്യൊന്നും പ റ്റൂല എല്ലൊന്നും ഇല്ലാത്ത തുണ്ടനെർച്ചി മാത്രം അതാണെങ്കി നമ്മുക്ക്ഷ്ട്ടണ്ടാവൂല.
ആഹ് എനിക്കാണെങ്കി എല്ല്യോട് കൂടിയിട്ടുള്ളതാ അയ്നൊരു വേറെ. ടേസ്റ്റ് എനിക്ക് തോന്നാര്. ആഹ് ഇങ്ങനെ എല്ല്ല്ലാത്തതാവുമ്പോരുവാ ചമക്കുമ്പോ ഒരു വേവാത്ത ത്തമാതിരിയൊക്കെ ഒരു ചണ്ടി ആയിട്ടുള്ളൊരു ഫീലെയ്യാലോ?
അത് പിന്നെ വല്ലാത്തോന്നും. താല്പര്യണ്ടാവില്ല നമ്മക്കൊന്നും. ഈ ചെറിയോൽക്കൊക്കെ അത് മതിയാവും എല്ലില്ലാത്ത പീസ്.
ഏഹ് നിങ്ങക്ക് ഏടെ വെള്ളത്തിന് ബുദ്ധിമുട്ട്ണ്ടാ?
ഇവടെ ഇപ്പം വേനൽക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോ ഇല്ല ഇപ്പോ നല്ലോണം മയ പെയ്തോണ്ട്. നല്ലോണം തോട്ട് കൂടിം നല്ല ആഹ് വീട്ടില് കെണറുണ്ട്. കൊയലുണ്ട്. അപ്പോ കൊ വേനലാവുമ്പോ. ആഹ് ഒരു മാസം കൊയ് കൊയൽ ഉപയോയ്ക്കും ഇതേമാരി ക്ക് ഞങ്ങള് കെൻ നേരിട്ട് ടാങ്ക്ക്ക് അടിക്കൂല. ഞങ്ങള് കെൺ കെണറിന്റെ അട്ത്ത് ഒരു തെങ്ങ്ണ്ട് അത് ഒക്കെ. അങ്ങനെ അല്ല ഏഹ് കെണറിന്റെ അട്ത്ത് തെങ്ങ്ണ്ട്.
ആഹ്.
ആഹ് തെങ്ങിന്റെ ചോട്ട്ക്ക് ഏഹ് കൊയൽ വള്ളം അടിക്കും. എന്നാ പിന്നെ അഹ് എറങ്ങിങ്ങാണ്ട് പിന്നെ കെൺ റ്റ്ക്ക് ചെല്ലുല്ലോ. അത് ആഹ് ഭൂമി താഴ്ന്ന് നെർഞ്ഞ്ങ്ങാണ്ട്. അങ്ക് ഇന്ന്ട്ട്. ത്ത്ന്നെട്ക്കും.
ഇയമ്മ്ക്ക് കെണര് വെള്ളത്തിന്റെ ആഹ് ഒര്താവും ചെയ്യും
അതാവും ചിയ്യും. ഇന്നാ പിന്നെ കൊയൽ വെള്ളത്തിന്റെ പ്രശ്നങ്ങള് വരൂലല്ലോ. അപ്പോ അയ്നങ്ങനെ കാട്ട്ക്കാ ഞങ്ങള് ടാങ്ക്ക്കട്ച്ച് കഴിഞ്ഞാ നമ്മളെ ടാങ്കും കേടന്നു. പിന്നെ അതുപോലെ ഉപയോയ്ക്കാനും ബാത്റൂമൊക്കെ. കേടരല്ലേ അപ്പോ അതുകൊണ്ട് പിന്നെ അതിമ്മ്ക്ക് വല്ലാതെണ്ട് പിന്നെ അതുപോലെ ആഹ്
കൂടി വര്ന്നുള്ളൂ. പൊതു ഹ്മ്
ഓഹ് നോയി നോവക്കെതില് അതാണ് കറണ്ട് ബില്ല് കൂട്ണ് ണ്ട് അതന്നെ കറന്റ്‌ ബില്ല് കൂട്ണ് ണ്ട് അങ്ങനെ ആക്കുമ്പം. പക്ഷേ നമ്മുക്ക് ഈ ആഹ് വെള്ളം ഇങ്ങട് കുളിച്ച് കഴിഞ്ഞാലും മുടിയൊക്കെ ഒന്ന് ഒട്ടിങ്ങൂണ്ടും, ഒരു വൃത്തി കിട്ടൂല്ലല്ലോ. നമുക്ക് കുളിച്ചുന്ന് തോന്നൂല്ല.
കുളിച്ചെര് ഫീല് കിട്ടൂല.
ക്കൂല. അപ്പോ പിന്നെ ഹ്മ് അങ്ങനെ ചിയതാതാക്കലാണ്.
ആഹ് വീട്ടില് പച്ചക്കറിയൊക്കെണ്ടോ?
ആഹ് പച്ചക്കറിയാള് ആഹ് ഇങ്ങനെ മൊളക്ണ്ട്. വൈതനങ്ങ. കോവക്ക അങ്ങൻത്തെ പച്ചക്കറികളൊക്കെ ചെർതായിട്ട് ഇണ്ടാക്കിയിട്ട്ണ്ട്.
നിങ്ങള് ഇണ്ടാക്ക്ണോ അതോ ഉമ്മങ്ങനെ കൃഷിയ്യ്ണതാണോ?
ആഹ് ഉമ്മ ഇണ്ടാക്കണന്നേ. നമുക്ക് ഇവരെ ക്കലും ഒക്കെ തന്നെ ഇണ്ടാവും. രണ്ടാളും സ്കൂൾക്ക് പൂവല്ലേ. അപ്പ പിന്നെ ഓൽതന്നെ ഇണ്ടാവും ഇത് വയറർ ച്ച് പിന്നെ വീട്ടിത്തതും. പിന്നെ വീട്ട്ത്തതുണ്ടാവും. പിന്നെ പച്ചക്കറി കാരൊക്കെ മ്മ ആ വീട്ട്ത്ത ക്കണ്ടാവും. അപ്പോ പിന്നെ അങ്ങൻത്തെ കൃഷിക്കാര്യോക്കെ മ്മാ ചെയ്യും ഓൽക്ക് ഉമ്മാക്ക് പിന്നെ അങ്ങൻത്തെക്കെ ഇഷ്ടാ ചെയ്യ്ണതൊക്കെ
ചെയ്യണത്. പിന്നെ നമ്മളെ എന്തേലും ഹെൽപ് ആയിട്ട് ഇങ്ങനെ കൂടെ കൂടി കൊടുക്കും. ഫ്രീ ടൈം ഇണ്ടെങ്കില്. ആഹ് വീട്ടില് ചെടികള് കാര്യങ്ങളൊക്കെ
ആഹ് അത് ഇതേമാരിക്ക് ഞങ്ങൾ മൊത്തത്തിൽ തറവാടാണ്. ഉം തറവാട്ടിലും ന്ന് വന്തുക്ക്ണ്. അപ്പോ വീട് പണി ഇങ്ങനെ നടന്നൊണ്ടിരിക്കണ് ണ്ട്. അപ്പോ കൊറച്ച് മോളാണ് ചെടിന്റെ ആള്. ഓള് ഇങ്ങെനെ ചെറുതായി കുയിച്ചിട്ട്ണ്ടാക്കും. ഓർക്കാണ് അയിന്ഷ്ട കൂടുതല് കാരണം ഓൽക്ക്ങ്ങനെ കാണുമ്പോ ഒരോ ചെടിച്ചട്ടിലങ്ങനെ കൊണ്ടയിങ്കാണ്ട് പ്പോ ഇപ്പം അങ്ങനെണ്ടാക്കോള്ള് മറ്റേ റേഗംവില്ലല്ലേ ഇത് അതല്ലേ അപ്പോ പിന്നെ അങ്ങനെ ഓരോ ചെടികൾ കുഴിച്ചു
ക്കള് ള്ള ചെടിന്നെയാണോ കൂടുതൽ
ആഹ് പൂക്കളള്ള തന്നെ
ആഹ്
ഇത് ചക്കക്കെണ്ടോ ചക്കി മാങ്ങിയൊക്കെ ഉണ്ടോ
ആ ചക്കി മാങ്ങിയൊക്കെ മ്മെളെ വീട്ടാവശ്യത്തിനൊക്കെ വീട്ടിൽന്നെണ്ട് ഇപ്പൊ മാങ്ങയുടെ സീസൺ കഴിഞ്ഞി ക്കുണ് പച്ചയിലൊക്കെ കൊറേ അച്ചാറിട്ട് പഴ്ത്തും ഇവിടെ കോമാങ്ങണ്ടാർന്നു നാടൻ മാങ്ങ ണ്ടാർന്നു പിന്നെ ഒരു വാങ്ങി വെച്ചരു മാവായിരുന്നു അത് പഴുക്ക മരത്ത്മ്മ നിന്ന് പഴിച്ചാല് പഴ് മര് രത്തുമേനിന്ന് പഴുക്കാണെങ്കിൽ മാവ് നമുക്ക് കിട്ടൂല്ല അത് പഴ് പൂകേട് വരും നല്ല മൂപ്പായി കഴിഞ്ഞിട്ട് നമ്മള് അറുത്ത് പഴപ്പിക്കാണെങ്കിൽ നല്ല ടേസ്റ്റ് നല്ല പൊടിയൊക്കെുള്ള നല്ല ടേസ്റ്റ് ഉള്ളരുമാങ്ങ
ഏ ഏതാ കിളിച്ചുണ്ടൻഒന്നല്ല ല്ലേ
അതിൻ്റെ പേരെ എനിക്കറിയത്തില്ല ഒരു വലിയൊരു മാങ്ങിയാണ് അധികം പുളിപ്പൊന്നും ഇല്ലാത്തക്കെ
ആഹ് ആഹ് ആഹ്
അത് മാവിൽന്ന് പഴുത്താൽ നമുക്ക് കഴി കിട്ടത്തില്ല പുറമെ കാണുമ്പോ ആ പുറമെ കാണുമ്പോ നല്ല മാങ്ങയാണ് പക്ഷെ നമ്മൾത് ചെത് ത്തി പൂണ്ട് കഴിഞ്ഞാല് അതിൽ ആപുഴ് കളക്കാരം അപ്പൊ നമ്മള് മൂപ്പായി കഴിഞ്ഞിട്ട് അറുത്ത് പഴിപ്പിച്ചാണെങ്കില് ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അഹ് ചെറിയ തയ്യാണ് അതുകൊണ്ട് നമുക്ക് വേഗം പറിക്കാനൊക്കെ എളുപ്പാണ് വാങ്ങി വെച്ചാൽ അതികം പ്രായന്നും ഇല്ലാത്തായതുകൊണ്ട്
ആഹ് അപ്പൊ എത്ര വർഷം കൊണ്ട് കായിക്കണതാണത്
മൂന്ന് വർഷായി മൂന്ന് വർഷം കൊണ്ടാണ് കാഴ്ചെ
ആഹ് അതിന് വളമൊക്കെ നമ്മള് എന്താ ഇങ്ങനെ
അത് തയ്യായില് തയ്യായിരുന്നപ്പൊ ഞാനിങ്ങനെ അടുത്ത വീട്ടിൽന്ന് വളം വാങ്ങിയിട്ടും ആ പിന്നെ നമ്മളെ പച്ചക്കറി വേസ്റ്റുകളും അതൊക്കെ അതിന്റെ ച്ചോട്ടിലിങ്ങനെ കൊണ്ടയിട്ടായിരുന്നു
ഏ
അങ്ങനെയാണ് അങ്ങനെ ആഹ ആ അതൊക്കെ ഒരു വർഷം മാത്രമേ അയ്നെ സംരക്ഷിച്ചുള്ളൂ പിന്നെ അങ്ങനെ നോക്കിന്നുല്ല പിന്നെ തന്നെ വളർന്നത് പാകായതാണ് പിന്നെ ചക്ക ആ ആ പിളിച്ച് ആ വാങ്ങി വെച്ച് തയ്യായതുകൊണ്ട് പിടിച്ചു കിട്ടുവോളം നല്ലോണംന്നു ശ്രദ്ധിച്ചു ചക്കഇപ്പോഴുണ്ട് ട്ടാ പഴചക്കൊക്കെ ഉണ്ട് ചെലപ്പോ പഴുത്തു കഴിക്കും പിന്നെ പചേൽ എടുത്ത് വറവ് ഉണ്ടാക്ക ല്ണ്ട് അത് പിള്ളേർക്ക് നല്ല ഇഷ്ടാ
ആഹ പൊരിച്ചത് വർത്താലല്ലേ
ആ ആ വറുത്തെ എടുക്കാന നമ്മള കുറചേരം മെനക്കിട്ട് പണിയണംന്നള്ളു എന്നാല് കൊറച്ച് സമയം നിന്നാല അവർക്ക് കൊടുക്കാൻ പറ്റും
ആഹ ആ ഒരിക്ക അങ്ങനത്തെൊക്കെ ഇഷ്ടായിരിക്കല്ലേ ആ ഞങ്ങള് എന്താ ഇതുണ്ടാക്കാം അങ്ങനെ ഇടക്ക് പൊരിക്കും ക അല്ലെങ്കിൽ പിന്നെമ്മടെ ക്കെ ഷുഗർ ആയതൊണ്ടേ ഒലക്ക് ചക്ക പുൊഴുക്ക് അങ്ങനെയ ആണ് താല്പര്യം ചക്ക കൂട്ടാന ഇക്കി ഇങ്ങാണ്ട ഇണ്ടാക്കും അങ്ങനെയണോ ഒൽക്കത്തിനോട് ഇഷ്ട
ആഹ ആ് ഇന്നത്തെ കാലത്ത് ഒരുവിധമുള്ള ആളുകൾക്കൊക്കെ ഷുഗർ ഉണ്ടാണും ആഹ് ആഹ്
അതണെ ഇപ്പാ വിളിക്കാട്ടോ